ഹലോ കേക്കുന്നില്ലേ ആഹ് കേക്കുന്നുണ്ട് ആഹ്
എന്തൊക്കെ എന്താണ് വർത്താനൊക്കെ?
എന്താ സുഖായിരിക്ക‌ണു അവിടെ എന്താ വിശേഷം മഴക്
ചായ ഒക്കെ കുടിച്ചോ? മഴ ഇപ്പല്ല രാവിലെണ്ട് മഴ ഇപ്പല്ല രാവിലെ നല്ല മഴയേനു
ഞാൻ പറഞ്ഞ് കഴിഞ്ഞിട്ടെ കൊറെ കൈയിഞ്ഞിട്ടാ റിപ്ലെ തരണതേ റേയ്ഞ്ച്ന്റെ പ്രശ്നണ്ടോ ആഹ് ആഹ് അതെ പിന്നെ നല്ല മുടിയൊക്കെ ഇള്ള അതെ ഇപ്പ എല്ലാർക്കും ഇങ്ങനെ ഭയങ്കര കഷണ്ടിയും അതുപോലെ മുടികൊഴിച്ചിലും അങ്ങനെയൊക്കെയല്ലേ അപ്പം ഹോം റെമഡി ആയിട്ട് എന്തേലൊക്കെ ചെയ്യാറുണ്ടോ
അങ്ങനെ ചെയ്യലൊന്നുല്ല ഇങ്ങള് ചെയ്യണ്ടോ?
അതെ ആഹ് ഞാൻ ആദ്യൊക്കെ ചെയ്താർന്നു ഇക്ക് ആദ്യം നല്ല മുടിയൊക്കെ ഇണ്ടായിർന്നൂട്ടോ അപ്പൊ പിന്നെ ഞാനീ കഞ്ഞിവെള്ളം തലേ ദുവസത്തം കഞ്ഞിവെള്ളം ഇ ണ്ടാവൂല്ലോ അത് തെളി എടുത്തിട്ട് തല കഴുകും പിറ്റത്തെ ദിവസം
അത് അങ്ങനെ ചെയ്താൽ നമ്മക്ക് മുടി നല്ലോണ്ടാവോ
നല്ല ഇണ്ടാവുന്നാണ് അതായത് അൻ അന്നത്തെ കാലത്തിക്ക് നല്ല ഇണ്ടാർന്നു അപ്പൊ ഇന്റെ ഒരു വിശ്വാസം അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തിട്ടും അങ്ങട്ട് വളരുന്നില്ല ഇപ്പത്തെ വെള്ളം പറഞ്ഞ് കഴിഞ്ഞാ കൊഴൽ കെണർത്തെ വെള്ളം കൊണ്ടൊക്കെ കഴ്കണതേ അപ്പൊ നല്ലോണ്ണം മുടികൊഴിച്ചിലുണ്ട് ആദ്യം ഇങ്ങനെ നല്ലോണം ഇണ്ടായിരുന്നു ട്ടോ തി അതെ ചെറുപ്പത്തിൽ നല്ലോം ഉണ്ട് എന്നാലും ഈ ഇതിങ്ങനെ ഇങ്ങനെ നിലനിൽക്കാൻ വേണ്ടിട്ടേ കഞ്ഞിവെള്ളം അതുപോലെ ചെമ്പരത്തിത്താളി പിന്നെ സാധാരണ എണ്ണൊക്കെ ഉപയോഗിച്ചാർന്നു തലേൽ വേറെ ഹെയർ ഓയിലോ കാര്യങ്ങളോ ഒന്നും തേച്ചാർന്നില്ല അങ്ങനെയൊക്കെ വെ നല്ല മുടി ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ കുറെ കഴിഞ്ഞപ്പോ തന്നെ മുടി വെട്ടി നമ്മളങ്ങനെ മുടി വെട്ടുമ്പോ ഈ അതിനൊരു എന്താ പൊക്ക്‌ൾ കൊടി ഉണ്ട് എന്നൊക്കെ പറയും ഹാ അത് കേറ്റി വെട്ടിക്കയ്ഞ്ഞാ പിന്നെ ഇണ്ടാവില്ലാത്രേ. അങ്ങനെക്കെ പറഞ്ഞ് കേട്ട്ണ്ട്. അത് പിന്നെപ്പോ തീരെ അങ്ങനെ ഇല്ല. അല്ല അങ്ങനെ വളരാൻ ഇള്ള എന്തേലും അറിയോ ചോയ്ക്ക. ആ ഇണ്ടേയ് ഇഷ്ടാണ്.
ഉം.
അങ്ങനെ. അപ്പഞാപ്പോ എല്ലരോടിങ്ങനെ ചൊയ്ക്കുംങ്ങനെ അങ്ങനെ അറിയണോരോട്ത്തൊക്കെങ്ങനെ ചോയ്ക്കും ഇങ്ങനെ എന്തേലും ചെയ്യാ
പോലെ ചെമ്പരത്തിന്റെ
ആഹ് അതേച്ചാർന്നു പക്ഷെ ഇപ്പ തേക്കുമ്പോ ഇങ്ങനെ പിന്നെ എന്നും തേക്കാനൊന്നും പറ്റാറൂല്ല്യ. ഞാൻ ആഴ്ചയിലൊക്കെ ഇടക്കൊക്കൊന്ന് തേക്കാൻ തേക്കാറുണ്ട് അപ്പൊ പിന്നെ വല്ല്യ കാര്യത്തില് ഇണ്ടാവണൂല്ലേ. വേറെന്തേലൊക്കായിട്ട് ഇങ്ങനെ ഇണ്ടോന്ന് ചൊയ്ക്ക്യാ. ഇപ്പൊ ഈ ഇൻസ്റ്റയിലും ഇതിലൊക്കെ ഇങ്ങനെ കാണാം ചായ ചായ പ്പൊടിം ചായപ്പൊടിക്കെങ്ങനെ ഇതാക്കിയിട്ടൊക്കെ.
ഏ ചായപ്പൊടിന്റെ ഞാൻ കണ്ടിട്ടല്ല. ഇൻസ്റ്റേ ലൊക്കെങ്ങനെ കൊറെഎണ്ണം കാണല്ണ്ട്.
ആഹ് ചായ ഇണ്ടാക്കി കയ്ഞ്ഞാ അതിന്റെ ബാക്കിയാവാലോ? അപ്പൊ ആ ചായേടെ വെള്ളം എടുത്തിട്ട് നമ്മള് തലേലിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്ക. ന്നിട്ട് അത്ങ്ങനെ മസാജ്യ്യ അങ്ങനെക്കെണ്ട്.
ഏഹ്?
ആഹ് ഇങ്ങനെ സോഷ്യൽ മീഡിയിലൊക്കെ ഒന്നൂല്ല്യാ? ആ അങ്ങനെ വളരുന്നാ പറയണത്. നമ്മൾക്ക് ഞാൻ അങ്ങനെ ചെയ്തോക്കിട്ടില്ല. പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് വെ എണ്ണ കാച്ചികയ്ഞ്ഞാല് പക്ഷെ അങ്ങനെ എണ്ണക്കെ കാച്ചിക്കെയ്ഞ്ഞാല് ആ കഞ്ഞുണ്ണി, കറിവേപ്പില പിന്നെന്താ കറ്റാർവാഴയില അതൊക്കെ എണ്ണയില് ചൂടാക്കിയിട്ട് ആ എണ്ണട്ത്തിട്ട് തലയില് തേച്ച്യ്ഞ്ഞാ നല്ല മുടി ഇണ്ടാവൂത്രേ. പക്ഷെ ഇൻക്കങ്ങനെ പറ്റില്ല്യാ. നീരെറെങ്ങൊള്ളൂ.
ആഹ്ആഹ്.
നീരറങ്ങിട്ട് കഴേലൊക്കെ ഇണ്ടാവും. ആഹ് അപ്പോ അതും നടക്കണില്ല. പിന്നെ മുടി തീരെ ശ്രദ്ധിക്കണില്ലട്ടോ അത് വേറെ കാര്യം.
ഉം.
പിന്നെ കൊറെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആവകാരണം ആ അങ്ങനെ അയിന്റെ പിന്നാലെങ്ങനെ പോവും.
ആ ടെൻഷന്ണ്ടായ മുടി വേഗം കൊയ്യും.
കൊറയും. ആഹ്, അതാവോള്ണ്ട് അതുകൊണ്ടാ തോന്ന്ണു.
ആഹ്
അങ്ങനെ, ചെറിയേചെറിയ കാര്യങ്ങള് വരുമ്പളും മ്മക്ക് ഭയങ്കരേ ആ തല്ലേ എന്താ ചെയ്യാ? അല്ല സ്കൂളില് പഠിക്കണ കാലത്ത്ന്ന് പറയുമ്പോ അന്ന് നല്ല മുടിണ്ടാർന്നു. അന്നും പിന്നെ ചി ന്തിക്കാനൊന്നൂല്ലല്ലോ? പഠിക്കാ എക്സാമെഴു ആഹ് പഠിക്കാ എക്സാം എഴ്ത ത് ഫ്രണ്ട്സോയിട്ട് ഇങ്ങനെ കളിക്ക ചിരിക്ക അങ്ങനെ ള്ളൊരു മൈൻന്റെല്ലേ? പിന്നെ എന്തേലൊക്കെ തെറ്റൊക്കെ ചെയ്യുമ്പോ അമ്മേ ആച്ഛ നൊക്കെവഴക്ക് പറിയും അങ്ങനെക്ക ഒരു പേടിയല്ലേണ്ടാവാ? ഉം പക്ഷെ ജീവിതൊക്കെ ആയി കഴിഞ്ഞാ കല്ല്യാ ണൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കായി അപ്പ് വേറൊരു കുടുംബത്തിക്കൊക്കെ ചെന്ന് കഴി നമുക്ക് പല പല ചിന്തകളും കാര്യങ്ങളൊക്കെ അല്ലേ?
ആ അതെയതെ.
ആഹ് അങ്ങനെ കല്യാണം കഴിഞ്ഞതാണോ
കൊള്ളയൊ
ഇല്ല കുട്ടി അംഗൻവാടിയിലാ
ആഹ് ആഹ് അല്ല കല്യാണം കഴഞ്ഞില്ല പഠിക്കാണ്
വെറുതേല്ലാ ല്ലെ
കുടുംമ്പം കുട്ടികൾ എന്നക്കെ പറഞ്ഞോ അങ്ങനെ അ എല്ലാവർക്കും അതുപോലെ ആവില്ലാട്ടൊ ചെലർക്കൊക്കെ ചെലപ്പൊ കല്യാണത്തിന്റെ മുന്നേ ആരിക്കും ദുരിതം ഉണ്ടായി ഉണ്ടാവുക കല്യാണം കഴിഞ്ഞ ഭയങ്കര എൻജോയ്മെന്റും കാര്യങ്ങളും ആയിരിക്കൂ ട്ടൊ ഞാൻ ഏതായ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പോലെ പറഞ്ഞതാ ട്ടൊ
ആഹ്
ആഹ് അല്ല ചിലർക്കങ്ങനേണ് ഇപ്പൊ ചെല കുട്ടികള് എനിക്കറിയാവുന്ന കൊറേ ഫ്രണ്ട്സ് ഉണ്ട്ട്ടോ വീട്ടിലൊക്കെ ഭയങ്കര അതായത് അച്ഛനുംമ്മയും അതുപോലെ ഫാമിലീസ്ൽന്നും തീരെ സപ്പോർട്ടീവ് ല്ലാത്ത കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പൊ അവര്ത് പറഞ്ഞ അങ്ങട് അനങ്ങാൻ പാടില്ല ഇങ്ങട് അ നങ്ങാൻ പാടില്ല അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനും പോസ് ചെയ്ത് നിർത്തണ ഒരു സ്വഭാവ ഉണ്ടല്ലോ അങ്ങനത്തെ പാരൻസ് എനിക്കറിയാട്ടോ അപ്പ അവര് വിചാരിക്കണ എന്താ വെച്ച കല്യാണം കഴിഞ്ഞ ശേഷം അവര് അവിടെ പോയി എൻജോയ് ചെയ്യട്ടെ അങ്ങനെ വിചാരിക്കാ അല്ല അങ്ങനെ എന്നിട്ട് അങ്ങനെ ണ്ടായിരുന്ന കുട്ടികളും കല്യാണത്തിന് ശേഷം നന്നായിട്ട് അതായത് എൻജോയ് ചെയ്യണത് ഞാൻ കണ്ടി ട്ടുണ്ട് ട്ടൊ പ്പൊ ഒരു കുട്ടി പ്പ ടുത്ത് ഏ ഞാൻ ഡിഗ്രി ഒക്കെ പഠിക്കണ ആഹ് ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്താണ് ഞാനങ്ങനെ കുട്ടിനെ കണ്ടിട്ടുള്ളത് ഇന്നേക്കാൾ ചെറിയ കുട്ടിയാണ് അപ്പൊ അവള് ഇതുപോലെ അച്ഛനും ഇല്ല അമ്മയില്ലാട്ടോ അപ്പൊ ഈ പാരൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ഫാമിലി ത്തെ ആരൊക്കെ കൂടെ ജീവിക്കേണ്ടായിരുന്നത് എത്രയാണെങ്കിലും അമ്മ അച്ഛനുള്ള ഒരു ഇത്ണ്ടാവില്ല ആരുണ്ട്ന്ന് പറഞ്ഞിട്ടും പക്ഷെ അവള പ്പത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞേന് ശേഷം ആഏട്ടപറഞ്ഞ നല്ല അപ്പൊ അവള് ഭയങ്കരമായിട്ട് ലൈഫ് എൻജോയ് ചെയ്യയാണ് അങ്ങനെയെന്തൂട്ടാ എങ്ങനെ എന്താ പഠിക്ക്യാണൊ
ആഹ് ഞാന് ഡിഗ്രി കഴിഞ്ഞിങ്ങനെ നിക്കാണ് ഇനി എന്തെങ്കിലും കോഴ്സ് എടുക്കണം
ആഹ് ജോലിയൊക്കെആയിട്ട് കല്യാണം കഴിച്ചാ മതി ട്ടൊ
ആഹ് അത് അങ്ങനെന്നെ ഉണ്ടാവു ള്ളൂ
ആഹ് അതത്ര മതി ഇനി എത്രക്കെ ആരൊക്കെ എന്തൊക്കെ ഫോഴ്സ് ചെയ്യയാണെങ്കിലും എന്തേലൊക്കെ ചെയ്യ നമുക്ക് ഇന്റി പെന്റാ ഇന്റിപെന്റെന്റ് ആയിട്ട് നിക്കാൻ പറ്റണ ഒരു സാഹചര്യത്തി ല്കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി ട്ടൊ കാരണം ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യാൻ ഉള്ളതാണ് അതങ്ങനെ എൻജോയ് ചെയ്യണം സിംഗിൾ ലൈഫ് ആയിട്ട് എൻജോയ് ചെയ്യണണ്ട് അത്ര വരും ചെലർക്ക് മാത്രം
ഉം കല്യാണം കഴിഞ്ഞാ പിന്ന വേറൊരി തിലാണല്ലൊ
അതെ പിന്നെ നമുക്ക് എന്താ പറ പറഞ്ഞാല് നമുക്ക് ഫ്രീഡം കിട്ടില്ലാ ന്നല്ല പറ യണത് നമു ക്കെ ഇപ്പൊ എന്താ പറയാ നമ്മളതിനോട് അതായത് പ്പോ ഹസ് ഹസ്ബന്റ് ഒക്കെ ആയി കഴിഞ്ഞാ അവരുടേതായ കാര്യങ്ങള് പിന്നെ ഫാമിലി നമ്മൾടെ ഒരു ഫാമിലീന്ന് വേറെ ഒരു ഫാമിലി ക്കുമ്പോ അവര്ടെ അവരെനായിട്ട് അങ്ങട്ട് ഒത്തു പോണ്ടേ അപ്പ അതൊ ക്കെ നമ്മക്ക് പർഞ്ഞ് കഴിഞ്ഞാല് ഇപ്പ നമുക്ക ചിലർക്കൊക്കെ ചെറിയ കാര്യവുട്ടോ അത് എന്താ അവരെ അത് പോലെന്നെ കണ്ടാ പോരെ അങ്ങനോകെ തോന്നും പക്ഷെ എത്രൊക്കെ ആണെങ്കിൽ പോലും നമ്മള് നമ്മടെ വീട്ടിലൊക്കെ ചെൽപ്പം പത്തുമണിക്കാവും എണീക്ണ് ഇണ്ടാവ പക്ഷെ ഹസ്ബന്റിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞ നമുക്കൊരു പേടിയാവും അത്ര വൈകിട്ടൊക്കെ എണിക്കാൻ ആഹ് അപ്പ അങ്ങനൊക്കെള്ളെ കാര്യങ്ങളൊക്കെ ആവുമ്പളെ ഏയ് ചെയ്യണം ന്നാ പറിണത് അങ്ങനെ അല്ല പിന്നെ പി ട്ടി ക്കൊന്നെ നടക്കൂ ഏഹ് അങ്ങനെ എന്തോലും ബിസിനസ്സൊക്കെ തോടങ്ങാൻ താല്പര്യം ഇണ്ടോ?
ബിസ്നസൊക്കെ
വല്ല ബേക്കിങ്ങോ ആഹ് ഹന്നെ എന്താ ഹെന്നെ
ക്ക് ചെയ്യാണ്ട്
എന്താണ്?
ഗ്രാഫ്റ്റ്ലെ
അഹ് ന്താ?
ഈ ബൊക്കോക്കെ ഇണ്ടാക്കല്ലേ
ആഹ് ക്രാഫ്റ്റോ?
ആഹ് ആഹ്
ആഹ് ക്ക് ഗ്രാഫ്റ്റ് ന്നാ കേട്ടതെ ക്രാഫ്റ്റ് വർക്കുകളോക്കെ ചെയ്യാറുണ്ട് ന്ന്ല്ലേ
ആഹ്
അഹ് ന്താ വെഡിങ്ങിനൊക്കെ അങ്ങനെണോ?
ആഹ് അങ്ങനെ ചെയ്യ ട്ടയ്ടർ ലൈൻ
ആഹ് ആഹ് അഹ് ശെരി ആഹ് ഇപ്പ അതൊരു ട്രെന്റ് ആണല്ലോ ലെ ആഹ് എന്താ മിഠായിക്കെ വെച്ചിട്ട് അങ്ങനെണോ? ചോക്ലേറ്റുകളൊക്കെ വെച്ചിട്ട് പൂക്കള് വെച്ചിട്ട് അങ്ങനെക്കെയാ ആഹ് ആഹ് ആഹ് അപ്പ അതില് സൈഡ് ബിസിനസായിട്ട് ചെയ്യാവൂലേ?
അതെ എപ്പോളെങ്കിലും ഓഡറോക്കെ കിട്ടുമ്പളെ ചെയ്യാലെള്ളൂ എപ്പളും
ആഹ് ഓഡ്റോക്കെ കിട്ടാറുണ്ടോ?
എടക്കോക്കെ കിട്ടൽണ്ട്
അതെ ആഹ് നല്ലതാണ് ഇപ്പോ ഇൻസ്റ്റലും അതെ പറിണെ പോലെ യോ ഓരോ ഹ് പ്രൊഫൈലുകളെന്നെ അതിന്റെ മാത്രയിട്ടുള്ള അങ്ങനെക്കെണ്
മ് മ്
ആഹ് പിന്നെ ഫോട്ടോ ഫ്രയിം അങ്ങനൊക്കെ ചെയ്യ്ണ്ടോ ഫോട്ടോ ഫ്രെയിം
ആഹ് ഫോട്ടോ ഫ്രെയിമും ചെയ്യല്ണ്ട്
അതെ മ് അങ്ങനെ നല്ലതൊക്കെ ഏണത്
ഇങ്ങനെ
അല്ല നല്ലതാണ് പറയാ നമ്മടേതായ കാര്യങ്ങൾക്കോക്കെ നമുക്ക് ഒരു ഏണിങ്സ് കിട്ടാ പർഞാ കഴിഞ്ഞാൽ നല്ലതല്ലേ
അതന്നെ
പിന്നെ എന്താടാ
പിന്നെന്താ അങ്ങനെക്കെ പോണ് ചായ ഒക്കെ കുടിച്ചോ
ഉം ചായടി ഒക്കെ കയ്ഞ്ഞു
കടി എന്തേനു കടിക്കെ ഇണ്ടാക്കൽണ്ടോ?
പരിപ്പ് വടിം, പഴംപൊരിം, പർ മറ്റേ പോർത്ത്ന്ന് വാങ്ങിയതാ ആഹ് അവിടെന്താ?
അങ്ങനെ അങ്ങനെ ചായ കുടിക്കലൊന്നുല്ല എന്തെങ്കിലും കടിയൊക്കെ ഇണ്ടെങ്കി തിന്നാ ന്നല്ലാണ്ടേ ചാണോടിക്കേടില്ല
അ ആ ഹെൽത്ത് നോക്ക്‌ണാളാ
അങ്ങനെന്നൊല്ല ഛായൊന്നും വേണ്ടല്ലപ്പൊ
മ്മായിട്ടല്ല സംസ് സാരിക്ക്‌ണത് ന്നാ വിളിക്കൊണ്ടു ട്ടോ
ആ ന്നാ ശരി
ഹലോ ആ ശരി